ഹലോ
ഹലോ എന്തൊക്കെയ ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് സ
ആഹസുഖം ഇന്ന് മഴയില്ല മഴ രാവില ഉണ്ടായിരുന്നു
ഇവിടെ മയന്നില്ല
ഉ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പൾ അതിന് ശേഷം കുറച്ചു നേരം വെയിലയിരുന്നു അ കുറച്ച മുമ്പ് കൊന്തന്നിട്ട് ചാറിയിട്ട് പോയി അപ്പൊ പെയ്യന്ന് വിചാരിച്ചിട്ട് കരലുള്ളതൊക്കെ എടുത്തടന്നു അപ്പൊ മഴ പോയും ചെയ്തു
ആഹ പിൻ പിന്നെ ആ ഫുഡൊക്കെ കഴിച്ചു ങ്ങൾ കഴിച്ചില്ലേ
ആ കഴിച്ചു
കോഴി പോ ചിക്കൻ പൊരിച്ചത് വെണ്ടക്ക കറി ഒക്കെ ഇണ്ടായിരുന്നു
ആഹ അത് ശരി ഇ മീൻട്ടില്ലേ
ചിക്കൻ പൊച്ചിന്നും മീൻ കിട്ടിട്ടില്ല
മഴ ആവുമ്പോ എപ്പളും മീൻ കിട്ടൂലല്ലേ
ആഹ
പിന്നെ എന്തേ ആഹ അത് ശരി പിന്നെ കുട്ടികളൊക്കെ സ് സ്കൂൾ പോയാ
ആ മോള സ്കൂള് പോയിണ്
ആഹ
ശെരിയാള് പിന്നന്റെ മ പറത്തയതാ ശ മോളെ
അ ശരി
ആഹ വൈകുന്നേരം എന്താസ്
സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയില്ല
ആഹ അത് ശെരി നല്ല ഇതൊക്കെ ഇണ്ടാക്കോ സ്നേക്ക്
ഏ അങ്ങനെന്നും ഇണ്ടാക്കല അങ്ങനെ ഇണ്ടാക്കലില്ല
അപ്പോ
കേക്ക് ഇങ്ങനെ ഇറച്ചി കേക്ക് അങ്ങനൊക്കെണ്ടാക്കും ഉമ്മ ഉണ്ടാക്കലോൂട അധികം എന്റെ വീട്ടിലാണിപ്പോൊ റെസ്റ്റ് ആയതോണണ്ട് ബെഡ്രെസ്റ്റാണ് പ്രഗ്നൻസിൻ്റെ
ആ രണ്ടാമത്തതാ ആഹ് എന്താര്ന്നു പ്രശ്നം
അത് ബ്ലീഡിംഗുംതൊക്കെ ഇണ്ടാവാലുണ്ട് ഇപ്പൊ വെള്ളം പൊട്ടി പോവലൊക്കെ ആയിട്ട്
ആഹ് ഫാസ്റ്റാത്തേനും ഉണ്ടയിന അങ്ങനെ
ക്കത്തി രണ്ടാമത്തെന് ഉണ്ടായിനി ഇങ്ങനെ ഇൻജക്ഷൻ വെക്ക
ആഹ് ശെരി അപ്പൊ ബെഡ് റസ്റ്റ്‌ ആകും അപ്പൊ ഇങ്ങനെ കോളേയ്ത് കടക്കാലേ
വേ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുംല്ല
അത് ശെരി പിന്നാ ഉം നല്ല ഇഷ്ടപ്പെ ട്ടതൊക്കെ തോന്നുന്നത് കഴിക്കും അപ്പൊ
ഇപ്പൊ ഛർദ്യൊന്നുംല്ല
ആഹ് അപ്പ എല്ലാം കഴിക്കാല്ലാല്ലേ
ആഹ്
നെല്ല് പറ്റായി ഇങ്ങനെയൊന്നുല്ല
ഏഹ് ആറ് കഴിഞ്ഞ് ഏഴാം മാസായി കൊയപ്പൊന്നുല്ല
ഫസ്റ്റാലാവും ഇതൊക്ക
ആഹ് ഈഹ് അഞ്ചു മാസം ഇഞ്ചക്ഷനയിന് ഇഞ്ചക്ഷൻ വെച്ചണ്ട് പിന്നെ കട്ടിലിയുമ്പോ ഒന്നിച്ചിട്ട കെടക്കല്
ആഹ് ആഹ് അയ്ശെരി ഉം തെരഞ്ഞിട്ടന്നല്ലേ പ്രസവം കഴിഞ്ഞതൊക്കാ
ആഹ് നോർമൽ ഡെലിവറിന്നായിന്
ആഹ് ആഹ് ഇല്ല മാസം ഫുള്ളായിഴില്ലേ അയ്ശരി പിന്നെന്തൊക്കെയാ വിശേഷങ്ങള്
പിന്നെ എന്തൊക്കെ അപ്പൊ യാത്ര കൊറക്കാൻ പറഞ്ഞോണ്ട് എങ്ങോട്ടും പോകല് ഒന്നുല്ല യാത്രകള് കൊറക്കാൻ പറഞ്ഞേ
ആഹ് അപ്പൊ യാത്ര പോവാൻ പറ്റൂലല്ലേ അയിന് മുമ്പൊക്കാ പോയിനോ
മുമ്പൊക്കെ എല്ലാടത്തും പോവലിണ്ടായിനു
ആഹ് ശരി എവിടെക്കെ പോയി ലാസ്റ്റ് എവ്ടെ പോയി
ലാസ്റ്റ് ഇവിടെ അടുത്തെല്ലോട്ടും പോവല്ണ്ട്
നാട്ടില്ലല്ലേ ഇപ്പൊ ടൂറിന്റെ ആൾക്കാരാ വീട്ടര്
ആഹ് ഉപ്പക്കെ ടൂറിന്റെ ആളാ
ആഹ് ശെരിപ്പ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെ പോയതില്
പോയതില് മലേഷ്യ ഒക്കെ പോയിട്ടുണ്ട്
ആഹ് ശെരി അപ്പൊ അവിടക്ക ഇഷ്ടപ്പെട്ടോ
ആഹ് ഇപ്പം ഇപ്പാ അടുത്തോന്നും പോയിട്ടില്ല അങ്ങനെ കൊറേ ആയി കുറച്ച് ആയി പോയിട്ട് കല്യാണം കഴിഞ്ഞോടാന്നെ അങ്ങനെ പോയതാ
പിന്നെ അവിടെ എന്താ റോപ്പ് വേലൊക്കെ പോയോ
ആഹ്
ഹണിമൂൺ അവിടെയിരുന്നോ
എല്ലാ കല്യാണം കഴിഞ്ഞെന്റെശം ഇക്ക് ഒരു പൂവാ അയിന്റെശം ഒരു വയസ്സൊക്കെ അയിന്റെശം
അയ്ശെരി കുട്ടിങ്‌ എത്തി പോയില്ലേ പിന്നെ അന്ന് എത്രയാ മൊത്തത്തിൽ ചാർജ് വന്നു അങ്ങട്ടും ഇങ്ങോട്ടും യാ അവിടെ നിൽക്കുവാനൊക്കെ കൂടെ
അത് ഒര് അന്ന്ണ്ട് ഓഫറിൽ കിട്ടിയതന്നെ ഞങ്ങളെ ട്രാവൽസിന്റെ
ആഹ് നമ്മളെ ട്രാവൽസിന്റെ കെയറോഫില് പോയാത് ല്ലേ പാക്കേജ് പാക്കേജയിട്ട് അതാ ഇങ്ങള് ഫാമിലി ആയിട്ടോ എല്ലാരും കു
എല്ലാരും കൂടി ഫാമിലി കൊറേണ്ടായിന്
ആഹ് അപ്പോൾ കുറച്ച് പൈസ കുറവ് കിട്ടും
ഉം
നമ്മള് ഒറ്റക്ക് പോകുമ്പോളാവും പൈസ കൂടുതല്
ആ അങ്ങെ കുടുംബക്കാർക്ക്രു ട്രാവൽസ് ഉണ്ട് ഇവിടെ അപ്പൊ അങ്ങനെ പോയതാ
ആഹ് അപ്പ കുറച്ച് എല്ലാത്തിനും പൈസ കുറവ് വന്നിട്ടുണ്ടാവും ഉം എന്നാട്ട് എത്ര ദിവസം നിന്നു അവിടെ
അത് നാല നാല് ദിവസം ഉണ്ടാവുള്ളൂ നാലഞ്ച് ദിവസം ഉണ്ടാവുള്ളു
ആ അങ്ങനത്തെ പാക്കേജ് എടുത്തിട്ട് പോയതാവൂലെ അ ശരി പിന്ന അവിടെ നാട്ടില് വേറെ എവിടെൊക്കെ പോയി നമ്മളെ കേരളത്തില്
കേരളത്തില് എല്ലോട്ത്തും കണ്ട്ണ്
എല്ലാ സ്ഥലം പോയിട്ടുണ്ടാവൂല്ലേ
ആഹ
ഭർത്താവ് എവുടെ
ഭർത്താവ് ഇപ്പൊ ഇവിടെ ഇല്ല ഗൾഫ് പോയതാ
ആഹ നാട്ടില് ഉള്ള ആളന്നെ
ആഹ നാട്ടിൽ ഇതെരെ നാട്ടിലെനി
ആഹ അയിശേരി പിന്ന ആ ശരി ഏത് മാസത്തിലാ ഡെലിവറി വെരാ
ഡെലിവറി ഒക്ടോബർ
ഒക്ടോബർ വീട്ടിൽ തന്നെയാണോ
ആഹ ഞാൻ ഇന്റെ വീട്ടിൽ തന്നെ
അവിടെത്തന്നെ ഇപ്പോൾ ഉണ്ടല്ലോ ഓരോ നിൽക്ക്‌ണ ഓരോ സ്ഥലങ്ങള്ൾ
നിക്കാൻ ആളെ കിട്ടീട്ടില്ല പിന്നെ വീട്ടില് അങ്ങനെ പോവാച്ച്
ആഹ ശരി ആഹ അങ്ങനെ കിട്ടല്ലെനി ഇപ്പൊ ആ പെറ്റ എല്ലാടത്തും ഉണ്ട് അത്രൊക്കെ ഉണ്ട് അറുപത്തഞ്ച് എഴപതൊക്ക അല്ലേ
ഉം ഇവിടെ അവിടത്തേ ചോയിച്ചിട്ട് എൺമ്പത്തിനാലൊക്കെ പറയ്ണെ
ഓ അതാണെങ്കി കൊറച്ചു കൂടി പോയില്ലേ
ഉ
എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്
ഞ അവിടെ നന്നാവൊ അയിന് ചെലോര് പറയും
അത് ചെല സ്ഥലത്ത് എന്താണ് ഇന്ക് അങ്ങനെയായിരുന്നു വല്യ കുഴപ്പുണ്ടായിരുന്നില്ല പക്ഷെ പെ നമ്മക്ക് ഈ കുട്ടി കരയുമ്പോൾ നമ്മുക്ക് മറ്റേ നമ്മളെ വീട്ടിലെ ആളെ നിത്തിയിട്ടുള്ള ആ സുഖം കിട്ടൂല
ആഹ
കുട്ടി കരയുമ്പോഴും ഉണ്ടകുമ്പോളൊക്കെ നമ്മള കൂടെ നിക്ക ുന്ന വീട്ടേർ തന്നെ രാത്രി ഉറങ്ങാത്ത കുട്ടികളൊക്കെ ആണെങ്കിലേ
ഉം
നമ്മള് നമ്മൾ തന്നെ അതൊക്കെ മാനേജ് ചെയ്യണം ഭക്ഷണം അവര് തര്ന്ന ഭക്ഷണം ഉണ്ടാവും എക്സ്ട്രാേ വേണെങ്കിൽ നമുക്ക് അവിടെ കിച്ചണ് എല്ലാവർും കൂടെള്ള തൊക്കെ ഉണ്ടാകുമ്പോ അവിടെ നമ്മള് ഉണ്ടാക്കണം അവര് തരണില് അവര് തരണല് ലേഹ്യം െ കൊ കുറവണെക്കാരും ആ പൈസക്ക്‌ള്ള ഒരു സംഭവംഒന്നും തോന്നൂല മുപ്പത് ദിവസംല്ലേ നാപ്പത് ദിവസം ഉണ്ടാവൂല്ലല്ലോ
ഉം
അ
അത് ഇന്റെ ഉപ്പ എപ്പളും പറയും അങ്ങനെ ആവുമ്പോ നിക്കാൻ കഴിയു ല്ല പറയും ഒറ്റേ ഇന്റെ ഉമ്മാക്ക് കഴിയൂല്ല വിശദ ആളാണ്
ആഹ് അപ്പ പറ്റൂലാ അത് എന്താച്ച കുട്ടിന്നെ ഇടത്തെരണം രാത്രി ഉറങ്ങാത്ത കുട്ടികളാകുമ്പോൾ കുട്ടിയെ നേരം വെളുക്കോളാം കയുമ്പോഴൊക്കെ മറ്റേ ആൾക്കാരെല്ലെ അത് നോക്കുക അതൊക്കെ നമ്മൾ ന്നെ മാനേജ് ചെയ്യേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ കൊറേ ബുദ്ദിമുട്ട്കൾ ഒക്കെ വരും
ഉം
അതിനേക്കാളും നല്ലത് അത്ര പൈസയാവൂല്ല നമ്മളെ വീട്ട് തന്നാവുമ്പം നമ്മളതിന്
വീട്ടില് ആൾ കിട്ടണ്ട് അപ്പൊ മുപ്പത്തഞ്ച് നാപയ്ന് ഒക്കെ ഒരു മാസം നിന്നേരന്നോക്കെ പറയണ്ട്
നാൽപതൊക്കെ ഇണ്ടാവും ന്നാലും അതാവും നല്ലത് തോന്ന. മറ്റേത് ചെലോടത്തെ ഭക്ഷണം ഒന്നും വല്യ ഇത് ഇണ്ടാവൂല ആവൂല പിന്നെ നമ്മൾ അത് മാറ്റിവെച്ച് അപ്പൊ ആളെ നോക്കുമ്പോ കിട്ടൂല. അപ്പൊ വേറെ സ്ഥലം നോ ക്കണപ്പം അവ്ടെ ആയ പൈസ്യാവും മറ്റേ സ്ഥലത്ത് ആവും ചെയ്യും. പിന്നെ മുപ്പതീസം കഴിഞ്ഞാ പിന്നെ വീ ട്ട്ത്തന്നെ വര്ണം. പിന്നെ നാല്പത് ന് പത്തീസം പിന്നിം ബാക്കി കെട്ക്കല്ലേ.
ഉം
അങ്ങനെകൊള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഇൻ്റെനിയത്തി നിന്നീന്യോട്ത്ത് വല്ല്യ കൊഴപ്പം ഇണ്ടായ്ന്നീല്ല. പക്ഷെ ഇവര്ക്ക് തോന്നി കുട്ടി ഇങ്ങനെ ഒറങ്ങാതെ ആയപ്പളൊക്കെ നമ്മളയ്‌നെ ഒറക്കൊയിച്ചു കൊണ്ടടക്കും പുട്ച്ചും ഒക്കെ വാണേനും പിന്നെ അങ്ങൻത്തൊരു തേച്ച് കുളിയൊന്നും വല്യ
ഇൻ്റെത് രൺ ഫസ്‌റ്റ്ത്തത് രണ്ടും അങ്ങനെ വീട്ട് തന്നേ നി. അപ്പ ഇത് പിന്നെ പുറത്താക്കാലോ . അപ്പ അവടെ നിക്കാൻ
ആഹ് അതന്നാവും നല്ലത്.
ഉം ഫസ്‌റ്റ്ത്ത രണ്ടും വീട്ടിലേനി. ആ ഒരു ഉഴിച്ചു കുളിയൊന്നും വല്ലാ ഇല്ലേനി ഇൻക്ക്. നിക്ക്ണ ആളെ വചിട്ട്.
നാ ആ
കുളി നല്ലത് കിട്ടീനി യ്ന്. ന്നെ ഉഴിഞ്ഞുകുളി നല്ലോം കിട്ടുംന്നുള്ള
ആഹ് നോക്ക്. ഉയ്ച്ചില് ഉഴീന്ന് ക്ക്ണ ആൾക്കാര് വെച്ചാ നമ്മളങ്ങനെ വിളിക്ണ അത് കിട്ടൂലാ ചെലോട്ത്ത്. ചെലോട്ത്ത് വല്യ കുഴപ്പൂല്ലാത്ത എല്ലാരും ഇപ്പ അങ്ങൻത്തെതാണ് തിരഞ്ഞെടുക്ണത് കൂടെ നിക്കാന് ഒരാൾ വേണെനും ഒരാരോഗ്യള്ള ആൾ വേണേനും.
ഉമ്മാക്ക് വയ്യാത്തോണ്ടാണ്. ശ്വാസം മുട്ടലൊക്കെ ആയതോണ്ടേ. ഒറക്കൊയിക്കാൻ പറ്റൂല. ചൊമേ നല്ല ചൊമേ. രാവ് നേരം വെള്ത്താ ചൊമെ.
ആ അ
ട്ട്യാളെ എന്തായാലും നോക്കും മാണല്ലോ ചെ വെല്ലീറ്റങ്ങളെന്നേണ് നോക്കണ്ടേ.
ഉം ശരിയാണ്.
മുന്നാൺകുട്ടിയേളല്ലേ.
രണ്ടാള് എത്ര ഇതുണ്ട് വെയ്റ്റ്ണ്ട്?
ഒരാൾക്ക് ഒമ്പത് വയസ്സ്, ഒരാൾക്ക് നാല് വയസ്സ്.
എന്ത് കുട്ടിയേളാ? ആൺകുട്ടിയോ പെൺകുട്ടിയോ
പെൺകുട്ടിയാ. രണ്ടും പെൺകുട്ടിയേളാ. ആൺകുട്ടിയേ ളില്ല.
ആ ശരി ഇഞ്ദ് ആൺക്കുട്ടി ആവട്ടേ.
ഉം ഇതാൺക്കുട്ടി ആവട്ടേ ആൺകുട്ടിയേള് രണ്ട്രണം ഇള്ളേ ക രണ്ടും അങ്ങനെ മൂന്ന് മാസാവുമ്പോത്തിന് ഇങ്ങനെ പ്രശ്‌നം വന്നാണ്ട് പോവാണേ. പള്ള പൊട്ടി പോയിട്ട് ഡി എം സി പൊട്ടിപോവാണ്. ഉം രണ്ടോ രണ്ടോ ആൺകുട്ടിയേളേനി. ഈ പോയത് രണ്ടും ആൺകുട്ടിയേളേനി മൂന്ന് മാസം കഴിഞ്ഞപ്പം. അത് മൂന്ന് മാസം കഴിഞ്ഞ് ങ്ങ ബ്ലീഡിങ്ങ രും അല്ലേ വള്ളം പൊട്ടി പോവാ.
അല്ലടി ആൺകുട്ടിയോളേര്ന്നൂന്ന് ന ഇങ്ങൾ എങ്ങനെ അറിഞ്ഞു?
അത് പ്രസവിച്ചന്നെ. പ്രസവിച്ചാണ്ട് ഡി എൻ സി ചെയ്തോര്.
ആഹ് അഹ് ശ
കുട്ടി ആവുല്ലോ ആൺക്കുട്ടിൻ്റെ ദ് ആൺക്കുട്ടിയൊക്കായിനി.
അത് ശെരി അങ്ങനൊക്കെ ആയിട്ടാണ് ഇണ്ടാവ ലേ ഉം ഇത് പ്രശ്നൊന്നും വരാതിരിക്കട്ടെ.
ഉം ല്ലയ് അഞ്ച് ഏഴു മാസം കഴിഞ്ഞാ പിന്നെ ഒരു പ്രശ്‌നം ഇണ്ടാവലില്ല. ഫസ് ഫസ്റ്റ്ത്തേനിങ്ങട്ട് മൂന്ന്മാസം വരെ പ്രശ്നാണ്. ഇൻഫെക്ഷൻ വന്നിട്ട് എന്താ വേ ആ വെള്ളംണ്ട് പൊട്ടി
ശരി. ഡോക്ടറ് റശ്റ്റ് പറഞ്ഞിട്ടുണ്ടാവൂല്ലേ.
റ്റ് പറഞ്ഞ് രണ്ടർണം അങ്ങനെ പോയതോണ്ട്.
ആ അഹ് ശരി.
ങ്കുട്ട്യള മാത്ര നിർത്ത ആങ്കുട്ട്യള നിർത്തൊന്നുല്ല്യ
പിന്നെ വേറെന്തക്കെ വിശേഷം? ഇപ്പൊ വെയിലാ മഴയാ വെയിലല്ലേ.
ആ വ്ടെ വെയിലാണ്.
ആ മൈസൂര് ഊട്ടിയൊക്കെ പോയിട്ടുണ്ടോ? ഏ ങ്ങനെ കൃഷിയാ കൃഷി ആ ഇവടെ തെങ്ങും ആ ഇങ്ങനെ അടക്ക കുരുമുളക് അങ്ങൻത്തൊക്കെണ്ട്. പിന്നെ ആലപ പ്രത്യേകിച്ച് കൃഷിന്ന് പറയാന് അങ്ങനെയല്ല മ്മള് കൃഷിയായിട്ട് ഇണ്ടാക്കിട്ടൊന്നൊല്ല ഓൾറെഡി ഇള്ള ഒരു ഇതാളുണ്ടല്ലോ പിന്നെ അയില് ഈ ഇണ്ടാക്കിട്ത്ത കവുങ്ങ് കുരുമുളക് അടക്ക അങ്ങനത്തതൊക്കെ കുറച്ചുണ്ട് പിന്നെല്ലാതെ ആ ഓക്കെ
ഉം
ശരി ഓക്കെ.